ആഹ് കേക്കുന്നുണ്ട് ഹോ ആ പറഞ്ഞോടാ പിന്നെ കറിവേപ്പിലയുടെ വള പ്രയോഗം ഒക്കെ ഒന്ന് പറയ്
ഏ ആ ആ ചേച്ചിയെ നട്ടോ കറിവേപ്പില
എന്താടാ
ആഹ് കറിവേപ്പില പുതിയത് മേടിച്ച് നട്ടോന്നേ
ആഹ് നട്ട് നട്ട് അത് ഇച്ചിരി പൊങ്ങി വന്നു മൂന്നാല് എല ആയി
ആണോ ആ അത് ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടോ കൊറച്ച്
ഇല്ല ചാണകപ്പൊടിയൊന്നും ചാണകപ്പൊടി നമ്മുക്ക് കിട്ടാൻ വകുപ്പില്ലടാ ആ ചാരം ഇടും പിന്നെ വെജിറ്റബിള് ആ അരീയുന്ന ഒക്കെ കൊണ്ടിടും
ആഹ് അതാ ആ വെജറ്റബിൾസ് അതിന്റെ ചുവട്ടിലേക്ക് ഇടൂല്ലേ
പിന്നൊരു മൂന്നാല് വർഷം മുമ്പ് നട്ടത് ഇങ്ങനെ കുരുടി നിപ്പുണ്ട്
ആഹ് ഓ അത് ആ അ അത്
ഒരു റംബൂട്ടൻ കയറി അങ്ങ് വളന്ന് ആഹ് ആഹ് ഇത് ആദ്യം കൊണ്ട് വ ച്ചതാ പിന്നെ ഒരു റമ്പൂട്ടാൻ അവിടങ്ങ് വളന്ന് പിന്നെ അതങ്ങ് വലുതായി എന്നിട്ട് ഇപ്പം വെയിലും കിട്ടുന്നില്ല അതിന് ആഹ് ഇനിയിപ്പ അതിനെ മാറ്റി വെച്ചിട്ട് മഴയല്ലേ
ആഹ് വലുതായിട്ട് വെയിൽ അടിച്ചില്ലേലും അതിന് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്ത് ശരി എവിടെങ്കിലും ഇച്ചിരി ചാണകപൊടി കിട്ടൂന്നുണ്ടെങ്കിൽ
ആഹ് അതൊന്ന് നോക്കിയാ കിട്ടും താഴെയൊക്കെ പോത്തൊക്കെ പോത്തൊക്കെയുണ്ട് അന്നേരം അവിടെ പോയി ഇച്ചിരെ വാരിക്കൊണ്ട് വരാം
ആഹ് എന്നാലും ആഹ് എന്നാലും മതി പിന്നെ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അതിന്റെ തൊണ്ടൊക്കെ ഇല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
അതൊക്കെ ഒരു രണ്ട് ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് കൊറച്ച് അത് ഒന്ന് ഇത് മെൽട്ടാക്കിയിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ലിറ്റർ അധികം വെള്ളമൊക്കെ ചേർത്ത് അതിന്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാങ്കിൽ അത് പെ പെട്ടനേറിയങ് വളരും
ഓ അാ ഇനി അങ്ങനെ ചെയ്യ നാരങ്ങ പഴയ നമ്മള ഇച്ചിട്ട് കേടാവുന്ന നാരങ്ങൊക്കെ ഇങ്ങടു കള ചോല്യ ചെയ്യുന്നത്
ആ നാരങ്ങ മതി അതൊന്ന എടുത്ത് വെച്ചിട്ട് എന്റെ നീര് പോ ഒരു ദിവസം വ ക്കണന്നല്ല അത് പിരിഞ്ഞിട്ട് ആ നീരെടുത്തിട്ട് നമ്മൾ കുറച്ച അധികം വെള്ളം ചേർത്ത് എന്നന്നെ ചെവിട്ട എന്നെ നന്നായിട്ട് ഇറങ്ങണം ആ മൂട്ടില എപ്പോഴും മണ്ണ് ഇടക്കിയിട്ട് കൊടുക്കണം കട്ടിയ ആയിട്ട് കിടക്കരുത്
ഓ ഓ ഓ നെ ആഹ് അതൊക്കെ ചെയ്യാറുണ്ട് അതിന് മൂടൊക്കെ ഞാനീഈ വേറെ പച്ചക്കൃഷിയൊക്കെ പച്ചഓ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലേ എന്ന ഇതിന്റെ മൂടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കും
ആഹ്ആഹ് ആഹ് ആഹ് അപ്പൊ മൂട് കട്ടിയായിട്ട് കിടന്നാലും ഇതിന്റെ വേ ങ്ങട്ട് പിന്നെ ആ ഒരു കു ച്ച് ഒരാഴ്ചൽ ഒരു ദിവസൊക്കെ ആണെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടല്ലേ
ആഹ് ഹാ ആഹ്
പ്പ എന്റെ ചെവിട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലത അപ്പ ആ അത് അതും നല്ലതാണ് അതിന്റെ മൂഡ് നന്നായിട്ട് വേറെ ഇറങ്ങാനേ തണുപ്പ് ഇല്ലെങ്കിൽവേര്റങ്ങു പിന്നെ ഇന്നെയൊക്കെ കൊണ്ടുവരുന്നവരാണ് ഏറ്റവും നല്ലത് നമ്മുക്ക് ഇവിളത് കിട്ടാത്തതുകണ്ട് നമ്മ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ അങ്ങനെ ഐസ് ക്യൂബ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്
മീൻ്റേ വേസ്റ്റ് അല്ലേ
മീന്റെ വേസ്റ്റ് ഇടുന്നത് നല്ലതാണ് വേസ്റ്റ് എന്ന് വെച്ചാ ഞാൻ വെള്ളമില്ലേ
ഞാൻ അതൊക്കെ വല്ലപ്പഴൊക്കെ ഒഴിക്കാറുണ്ട്
ആഹ് ആഹ് ഒഴിക്കാറുണ്ടാ
ആഹ്
ആഹ് അത് നല്ലതാ പിന്നെ ഈ മീൻകോട്ട കിടക്കുന്ന ഐസ് ക്യൂബ് ആണ് ശരിക്കും ഏറ്റവും നല്ലത് നമുക്കത്ട്ട ത്തില്ല ഇപ്പല്ലേ നമ്മളപ്പൊ അത് ക്യൂബ ആക്കും ഐസ് ക്യൂബ ആക്കിയിട്ട സ് ബീസറി വെച്ച് ക്യൂബ ആക്കിയിട്ട് നമ്മളെന് ചെവിട്ടിലിടും
ഉം ഉം ഇതൊക്കെ ഒരു നല്ല ടിപ്സ് അത ഓരോ വീട്ടിലൊക്കെ ഇങ്ങനെ വൃഷിയായിട്ട് ഇരിക്ക് ണകാണുമ്പോ തന്നെ കൊതി വരും
ആ ഹ് അവക്ക് ഇവിടെ മൂന്നെണ്ണം ഇത്ണ്ട് പിന്നെ ചെറുത് ഞ ഇവിടെ ആണങ്കിപിന്നെ ഞാൻ ഏ യ് തയ്യ് എല്ലാണ്ട് നമ്മൾ ഇതിന്ന് കമ്പ് നമ്മള് ഒരു ടൈം ക നമ്മടെ നമക്ക് കൈകൊണ്ട് പിച്ചാതെ പൊക്കത്തിലേ നമ്മള് നിർത്തും തൊള്ള അതിന്റെ മേപ്പോട്ട് ട്ട് വളരെ സമ്മതിക്കൂല്ല ഇട്ടോ നമ്മക്ക് ആ കട്ടെയ്ത്കളയും ഇപ്പം വലിയതരുതാണെങ്കിലും മണ്ട ഫുള്ളഅങ്ങ് കട്ട്യ്യും ഒരു ടൈം ആ അങ്ങനെ ന്നിട്ട് പിന്നെ വീണ്ടും അപ്പം നമക്ക് അയിനെ നോക്കാൻ പറ്റുന്ന രീതിയിൽന്ന് പൊക്കത്തിലായ് ത്തും
ഓഹ്
എത്ര എണ്ണം ഉണ്ട് പിന്നെ ഇതിന്റെ കമ്പ് വെച്ച് പിടിപ്പിച്ച് ഞാൻ ഇവിടെഉ ള്ളവർക്കൊക്കെ അങ്ങനെ നമ്മള് കൊടുക്കുവ വെറുതെ അങ്ങനെ കാര്യം വെറുതെ
കമ്പ് കമ്പൂ ചങ്ങനെ പിടിപ്പിക്കും
അയീ കം ഹെലോ, ഇതിന്റെ വളഞ്ഞ കമ്പ് നോക്കി കട്ടയ്തിട്ട്, അ വെള്ളത്തില് ഇ ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കി ഇട്ടേക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അതിന്റെ മേളിൽ ഒരു കവറും കൂടിയിട്ട് കെട്ടി വെച്ചിരുന്നാ മതി. കമ്പിന് കവർ മുറുക്കരുത്. അല്ലെങ്കി അല്ലാതെ ഇങ്ങനെ. വെള്ളത്തിലിട്ടിട്ട് കെട്ടി വെച്ചിന്നാ, തന്നെ അത് പൊട്ടി മൊളക്കു അതാവുമ്പോ പെട്ടെന്ന് കൊറച്ചൂടെ നന്നായിട്ട് വളരും.
ആ പെട്ടെന്ന് അപ്പൊ എന്റെതെല്ലാം കഴിഞ്ഞതല്ലേ. എന്റെ ശൈശവം ഒക്കെ കഴിഞ്ഞ്, യൗവനത്തിലേട്ടയതല്ലേ.
തൈയ്യ് നട്ട് പിടിപ്പിക്കുന്നത് പോലെ അല്ല അതിന്ന് വരുന്നെ പെട്ടെന്ന് കിളിക് ചെയ്യും. അപ്പൊ നമ്മള് അ ഒരു വട്ടം പരീക്ഷണത്തിൽ ചെയ്ത് നോക്കിയതാ പക്ഷെ അത് അങ്ങനെയാ. നന്നായിട്ടായിരിക്കും. നമ്മുക്ക് വേണ്ട
ആഹ്. ഹലോ, ആഹ് അന്ന് ഞാൻ ആ എന്റെ ചേച്ചീ ടെ മോൻണ്ട് അപ്പൊ ഞാൻ ഇനി ചെല്ലുമ്പോ അതെ കണക്ക് ചെയ്ത് തീർക്കാൻ പറയാ. അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കാട് കേറി നിക്കെന്ന്.
ആ അതെ അതിന്ന് നല്ല വിളഞ്ഞ കമ്പ് നോക്കിയേ
ആഹാ.
ഒരു കുഞ്ഞ് ചൂണ്ടുവരലിന്റെ അത്രയും പോലും കനം വേണ്ട കുഞ്ഞ് കമ്പ് മതി പിന്നെ ഇച്ചിരി കമ്പ്, ആഹ് അന്നിട്ട് അങ്ങ എന്നിട്ട് നട്ടാൽ അത് നന്നായിട്ട് പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. ഒരു
പെട്ടെന്നങ് വളരുകയും ചെയ്യുവല്ലേ.
പെട്ടന്ന് വളരുകയും ചെയ്യും. ആ അഹ് പയ്യെ. കുഞ്ഞ് തയ്യന്നെ നട്ട് വളർത്തുന്നതിന്റെ അത്രയും പാട് വരത്തില്ല. അതിനെ നട്ട് കിളിപ്പിച്ചെടുക്കാൻ.
ഓ സത്യാണ്. പെട്ടെന്ന് അത് കൊണ്ടവെച്ചാ അങ്ങനെ ഈ ഈ പേരക്ക ഒക്കെ അങ്ങനെ ചെയ്യുന്ന് കേട്ടിട്ടുണ്ട്. നല്ല കാ പിടികും. പേരെയോക്കെ നല്ല കാ പിടികും. നേഴ്സറിയിലൊക്കെ നല്ല കായ്ച്ച് ഇരിക്കുനെ കാണത്തില്ലേ. അപ്പഴ് പക്ഷെ അവര് പറയത്തില്ല. വേറെ ആൾ ഇങ്ങനെ പറയുന്നെ കേട്ടിട്ടുണ്ട്. നല്ല കാവടിക്ക് കമ്പി തൂക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൊണ്ടു വെച്ചാ. പെട്ടെന്ന്
ആഹ ആഹ പെട്ടെന്ന് അങ്ങനെ പിടിക്കുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മള് ഇ നായ്സറിന്ന് ഒരു പേര വേടിച്ചത്, അത് കട്ട് ചെയ്തിട്ട് ഇതെ കണക് നിക്കുന്ന പറഞ്ഞാ നമ്മള് മേടിച്ചത്. അതകുമ്പോ മരം പോലെ വളരൂല്ല. നമ്മുടെ നാടൻ തൈ അല്ലാതെ.
ആഹ അങ്ങ് വളർന്നു പോയിട്ട്. പിന്നെ കാപിച്ചാൻ പറ്റത്തില്ല നമ്മക്ക്. ഉ ഉ. നമ്മുടെ ഇവടോക്കെ അങ്ങനാ. വലിയ പൊക്കത്തിൽ പോവും. പിന്നെ വവ്വാല അടിച്ചിടും.
ആഹ അതെ നമുക്ക് പിച്ചാനും പറ്റൂല. അതെല്ലാം കഴിക്കാൻ ഒരുപാട് സമയ എടുക്കും ഇത് ആ ആറു മാസ ഓക്കേ മാസം ഒരു വർഷത്തിനിലൊക്കെ കാഴ്ചോളും. അങ്ങനെ എന്തായാലും അല്ല അങ്ങനെ ഒന്ന് ചെയ്തോക്ക്. നാരങ്ങ നീര് ഒഴിച്ചാൽ ഒണക്കാണെങ്കിപോലും
ആ മതേ ഓ എൻ്റേൽ നാരങ്ങ കേടരിപ്പുണ്ട് ഇന്ന് തന്നെ ചെയ്യാ.
ഹാ അത് തന്നെ ഇപ്പം മഴയും കൂടെ ഒക്കെ ആയതോണ്ട് നല്ല
മഴയുണ്ടായാലായിരിക്കും ഞാൻ ഈ മീൻവെള്ളം ഒക്കെ കൊണ്ടൊഴിക്കും. നല്ല തളത്തിങ്ങനെ നിക്കുവാണ്.
ആണല്ലേ ആ ഇത് കട്ടയ്യാൻ വേണ്ടി ഇതിന്റെ മണ്ടയ്ക്കൊരു കുഞ്ഞു സാനം ഇതിന്റെ എലയെല്ലാം വൽ വൽതായി. ഒരു ഗ്രീൻ കളർ ഒരു ഷു ഒരു എളം ചാ ഒരു ചൊ ഒരു ബ്രൗൺ പോലുള്ള കളറാണല്ലോ തളർക്കുമ്പം ഇത് നല്ല ഗ്രീൻ ക കളറായി കഴിഞ്ഞഴ്ഞ്ഞ മണ്ടക്കി ഇനി മൊളയ്ക്കാൻ ഇതില്ലാണ്ടരു മണ്ടക്കി ഒരു കുഞ്ഞൊരു സാനം ഒരു മു തൊരു സാനം വരും ആ ടൈം ആവുമ്പം അതീന്ന് ഒരു നാലഞ്ച് ഇത് ഇതൾ തഴോട്ട് വെച്ചിട്ട് ഹേ നമ്മള് പിടിച്ചു എല്ലാരും പറയും ഒടിച്ചെട്ക്കുന്നേ പക്ഷെ ഒടിക്കുമ്പം എന്താ പ്രശ്നംന്ന് വെച്ച് കഴിഞ്ഞ താഴോട്ട് ഇരിയും അ പ്പ് ആ അപ്പം കത്രിയ കത്രിയെ കത്തി വെച്ച് കട്ടയ്യരുത് ക കത്രിക വെച്ച് ഒറ്റ കട്ടേ കട്ടാവു ഇങ്ങനെ അഞ്ചാറ് കട്ട് കട്ട് ചെയ്യാതെ ഒറ്റ കട്ട ഇങ്ങട്ട് ചെയ്ത്. മതി അപ്പ ഇതിന്റെ വാ ഈ കമ്പിന്റെ ബാക്കി സൈഡീന്ന് നട്ക്ക്ന്നൊക്കെ പൊട്ടി മൊളക്കും.
ഓ ശരിയ അതാ ചെലയിടത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുന്നേ ആ കാണാൻ തന്നെ നല്ല ഭംഗിയ
ആ പിന്നെ ഓ ഇവിടെ ഞാങ്ങ അറിയ പിള്ളെ ഉണ്ട കറിക്കഹത്ത് കു കൊറേ നമ്മൾ അങ്ങനെ
ഞങ്ങള് അരച്ച് ചേർക്കും നല്ല ഫ്രഷ്ള്ള കറിവേപ്പില അരച്ചേർക്കും മീൻ ച
ചക്കേ ആ അതെ അതെ അതെ നമ്മള് ഇവിടുന്ന് പിന്നെ ഒരുപാട് പേര് വെന്ന് കൊണ്ടും പോവും. അയൽക്കാര് ഇങ്ങനെ കൊണ്ട് പോകും. ഞമ്മള് മണ്ടേ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുക്കുന്നോണ്ട് നിർത്തുന്നതും ഇല്ല.
മേ അത് പൂത്തു മുട്ടും പൂവൊന്നും വന്നൂടാന്ന് പറയുന്നേ മ
ആ മുട്ട് ഈ പ്രാവ ശ്യം ഒണക്കത്ത് കിളിർത്ത് വന്നപ്പം മുട്ടും പൂ അയ് വെഷം മൊത്തം കട്ടയ്ത് കള അങ്ങനെ എന്തയ്തുന്ന് വച്ച് കഴിഞ്ഞാ കൊറേയും കൂടി താഴേക്ക് വെച്ചിട്ട് ഫുള്ള് ഒന്ന് കട്ടയ്ത്. ഒന്നും ഇല്ലാത്ത കമ്പ് മാത്രം നിർത്തിക്കൊണ്ട് എലകള് മൊത്തങ്ങ് കട്ടയ്ത് കാര്യ എല്ലാത്തിനകത്തും പൂ മു ത്തും വന്നായിരുന്ന് ഒണങ്ങിപ്പോവും ആ ഒണങ്ങിപ്പോവും അതുകൊണ്ട് പിന്നെ ഹടിയിലോ ചേർത്ത് ഫുള്ള് കട്ടയ്ത് കളഞ്ഞ് അന്നട്ട് ഇപ്പം പിന്നെ അതീന്ന് പൊട്ടി മൊളച്ച് വന്നയാ പൂവും മുട്ട് വന്ന് കഴിഞ്ഞ ഇന്റെ ഇതങ്ങ് കുരുടി പോവും.
ആ കുരുടി പോകുന്ന് ആ അയ്ന്റെ വളർച്ച മുരടിക്കുവാ അയ്ന്റെ വളർച്ച മുരടി പിന്നെയെല്ലേ
ആ ആ അങ്ങനെ ഏതന്ന് വെച്ച് കഴിഞ്ഞ നമ്മള് ഇപ്പൊ ഒരു വർഷം കൊണ്ടയത് ഇത്രേ അങ്ങ് പോയതായത്. അപ്പ അതുകൊണ്ട് പെട്ടെന്ന് നല്ല വളവും കാര്യങ്ങളും ഒക്കെ ചെല്ലുന്നോണ്ട് പെ ട്ടെന്ന് അങ്ങനെ പൂത്ത് താൻ തോന്നുങ്കി അതിനെക്കാട്ടി മുന്നേ നിക്കുന്നതിൽ ഇതുവരെയും പൂ പിടിച്ചിട്ടില്ല.
ആ അതായിരിക്കും അത് ഞാൻ പറയാൻ കേട്ടിട്ട്ണ്ടാവും ഇത് കറിവേപ്പില നട്ട് ഒന്നര വർഷം വരെ അതിനകത്ത്ന്ന് എല നുള്ളാതിരുന്ന് നല്ലതായിട്ട് കൊടുത്താ പെട്ടെന്ന് അങ്ങ് വളർന്ന് പോകുന്നു എന്ന്
ആ എല നമ്മള് മണ്ട ഒടി ക്കണം ചോയ്ച്ച് അടീന്ന് അടത്തി എട്ക്കരുത് പണ്ട് നമ്മള് ചെയ്യുന്നേ എന്താച്ചാ അടീന്ന് ഇങ്ങനെ ഇത് കോല് പോലങ്ങ് പോവും.
പോവും ഉം സത്യാണ് ഞാനും അങ്ങനെ കൊണ്ടുവെച്ച് പിറ്റേന്ന് തൊട്ടേ അടീന്ന് ത്താ തുടങ്ങും ആക ആഹ് ഇതിന് പോയി പിച്ചണ്ടാന്ന് എന്നാലും അയിന്റെ ഒരു ഫ്രഷായിട്ട് പിച്ചി കൊണ്ടുവരുന്നതിന്റെ ഒരു മണം ഒരു സുഖല്ലേ നല്ല മണല്ലേ ആഹ് അന്നേരം പിന്നെ പോയി അടി ആഹ് വെള്ളോട്ടല്ലേ കളിക്കുന്നതന്ന് പറഞ്ഞ അടയി ഞ്ഞട അന്നേരം പിന്നെ അയി ഹെൽത്ത് കുറയും കുടിക്ക അതഅയിന്റെ കാര്യം ഉം ഇനിപ്പം അടുത്ത കറിയേപ്പില നതായ് ച്ചിതെല്ലാം അതുപോലെ ചെയ്ത് നോക്കാം
ആഹ് അത് വേണെങ്ക ചെയ്ത് നോക്കിയാ മതി നന്നായിട്ട് വിളിച്ച പിന്നെ എടയ്ക്ക് ഇച്ചിരി ചാണകമൊക്കെ ഇട്ട് കൊടുത്ത നന്നായിട്ട് കയറിയ നല്ല വലിയ ഇല ഇവിടത്തെ ഞാ സാധാരണ എല്ലാടും കുഞ്ഞല്ലേ നമ്മള് വേടിക്കുന്നുന്നത് പോലും കുഞ്ഞല്ലേ നമ്മടെ മറ്റേ പുളിഞ്ചിയുടെ എല പോലുള്ള നല്ല
ആഹ് അത്രയും വളമൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിയടാ പിന്നെ വിളിക്കാം
ആഹ് ആഹ്